ആഹ
എന്തടാ കൊറച്ച് ടൈറ്റ ആണ് മോനെ ഞാനേ
മ്മ്ഹ്
എന്നോട് പറ കമ്പനിക്കാരന് കുറച്ച് ഫണ്ട് കൊടുത്ത അവന്റെ കല്യാണ ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്
ആഹ
പക്ഷെ ഇവന് ഇത് തരാ തരാന്ന്പറഞ്ഞ മറ്റേ പള്ളിക്കടുക്ക് സെലാം പറഞ്ഞ മാതിരി തരാ തരാന്ന് പറല്ലാതെ കൈ കിട്ടണില്ലട്ടോ കാരണം നമ്മുക്ക്പ്പോ ആ നമ്മുക്ക് കുറച്ച അത് അത്യാവശ്യ ടൈംമായിരുന്നു എ അപ്പൊ അയിനൊണ്ടാണ് അണക്ക് വിളിച്ചെ എന്ത അവസ്ഥാന്നപ്പോ പൊതുവെ എല്ലാർക്കും ടൈറ്റാണ്പ്പൊന്താ അന്റെപാട് എന്താ അവസ്
എന്റെ പാട് ഇപ്പൊ പൊതുവേ ഇപ്പൊ സ്കൂളൊക്കെ അങ്ങട് തുറക്കണ ടൈമാണല്ലോ അപ്പൊ ഈ ചെലവുകളൊക്കെ കൂടുന്ന ടൈമാണല്ലോ പക്ഷെ ചെറുത എന്തേലൊക്കെ ആണെങ്ക നമുക്ക് എന്തെലുമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ പൊതുവെഈ കൊടുത്ത പണം അല്ലേ അത് തിരിച്ച കിട്ടുകന്നുള്ളത് വൻ റിസ്ക് ആണ് കാരണം ഞമ്മളെ ഈ നാട്ടത്തര് ഞാനിങ്ങനെരു പഠിക്കുമ്പോ നമ്മളുടെ നാട്ടിൽ ശരാശരി ആളുകളൊക്കെ അവർക്ക് എത്രയാണോ കിട്ടണത് ആ ചെലവ് തന്നെ വഹിച്ചിട്ട അ അങ്ങനെങ്ങനെ പോണ ആൾക്കാരെ
അതെ അതെ
അതെ അപ്പൊ ഈ കടൊക്കെ നമുക്ക് വാങ്ങണ്ടി വരിക ഇപ്പൊ ഇന്റൊക്കൊരു അനുഭവത്തിൽ ഞാൻ അങ്ങനെ നോക്കുമ്പോ കടക്ക് വാങ്ങണ്ടി വന്നതിപ്പോ എന്തെങ്കിലും അത്യാവശ്യായിട്ടൊരു ആശ്പത്രി കേസോ അല്ലെങ്കില് വേറെ മറ്റേ കല്യാണ കേസോ അങ്ങനൊക്കെ വരുമ്പളാ പക്ഷെ പിന്നീട്ള്ള നമ്മളെ ജീവിതവും ഈ നോർമൽ ആവുതന്നെയാണല്ലോ അതായത് പഴയ പോലെ തന്നെ അതായത് പഴേ പോൽതന്നെ അതെ നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോന്ന് ഇക്ക് അറിയില്ല പൊതുവേ ഞ നമ്മള് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതങ്ങ് ചെിലവാക്കാന് ആണ് നമ്മള് കൂടുതൽ ശ്രമിക്കാറ്
തീർച്ചയായിട്ടും അ എന്താ സംഭവംന്ന് വച്ച അല്ലേ ഇജ്ജ് പറഞ്ഞത് ശരിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇടെ ഇവന് ഓന് ആള് ഫണ്ടൊക്കെണ്ടൻ ദുബായിലാണ് പക്ഷെ ഇവന് പെട്ടന്ന് കല്യാണാവുമ്പോ പൊതുവെ സ്വാഭാവികായിട്ടും നമ്മുടെ കയ്യിലുണ്ടാർന്ന കാശ് കൊടുക്കും അത് അതാണ് നമ്മൾ ചെയ്യാ ആ ഇപ്പൊ ഇവര് ഇവന് ഇന്നോട് അതിന് കമ്പ്ന്യാണ് ഞാൻ ഇപ്പ ഇതിന് മുമ്പ് കൊടുത്ത്ട്ടൊക്കെ ഓൻ കറ ക്ടായ്ട്ട് തന്നിട്ട്ണ്ട് പഷെ ഇപ്പൊ ഓന് ഇഞ്ഞ്പ്പാെ എന്ത‌ സ ഓന്റെട്ത് ണ്ടായ്ട്ട് തരാ തരായ്‌കയാണോ അതോ അവന് നിലവില് എന്താണ് സംഭവഞ്ഞിപ്പോ നമുക്കറീലാ മനുഷ്യന്റെ അവസ്
ആന്നെ ചെൽപ്പോ ഓന് വേറെന്തേലും ബുദ്ധിമുട്ടിലോ ഒരുപക് ക്ഷേ പക്ഷെ ഗൾഫിലുള്ള അവന് ജോലിയിലെന്നെ ചെൽപ്പോ ന്തെലും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ നമ്മള് അങ്ങനെയു ചിന്തിക്കാലോ ഒരു പക്ഷെ ഗൾഫില് ഓ ഓടുന്നെന്നെ ഒരുപക്ഷെ ഓന്റെ ജോലി മാറി വേറെ ജോലിയേരിക്കും നാട്ട്കാരൊന്നു അറിയണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇണ്ടാവല്ലോ അല്ലെങ്കിൽ സ അവന്റെ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്ത്ന്ന് അവൻക്ക് കിട്ടേണ്ട കാശ് കിട്ടാത്ത അങ്ങനത്തെ അവസ്ഥകളുണ്ടാവുല്ലോ
അതെ ഇന്നോട് അവന് പറഞ്ഞത് ഇജ്ജ് പറഞ്ഞമാതിരി അവന് ഫണ്ട് കിട്ടിയില്ല ഈ മാസതെ സാലറി കിട്ടിയില്ല യുദ്ധ ക്കായിട്ട് ആകെ ടൈറ്റാണ് ഇവിടെന്നൊക്കെയാണ് അവന് പറഞ്ഞത് പക്ഷെ
ഈ ടൈമിലൊക്കായിട്ട് ഈ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതായത് നാട്ടില് വന്നിട്ട് മൊബൈൽന്ന് അലാറം കേട്ട ഗൾഫുകാരൻ പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അവിടെ ഇപ്പൊ ആ ഒരു പ്രശ്നം നടന്നോണ്ട്ക്കാണല്ലോ അതുകൊണ്ടെന്നെ ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയിട്ടൊരവസ്ഥയാണെന്നാണ് കേട്ടിട്ട്ള്ളത്
അതെ അതെ അഎന്താ സംഭവന്നെച്ച അങ്ങനെന്തൊ സംഭവം തന്നെയെക്കറി പക്ഷെ പറഞ്ട്ട് കാര്യല്ല നമുക്കിപ്പോ
അതെ ഞമ്മള ആവശ്യാണല്ലോ ഞമ്മളെ ആവശ്യത്തിനാണല്ലോ ഞമ്മൾ എടുത്തെക്ക്ണത്
അതെ അതെ അപ്പൊ നമ്മളിപ്പോ ഞമ്മളെ ചങ്കാണ്ന്ന്ള്ള നെലക്കാണ് ഇപ്പോ അവനിക്ക് കൊടുത്തിട്ട്ള്ളത് പക്ഷെ അവനിപ്പോ പറഞ്ട്ട് കാര്യല അല്ലെങ്കി അവനെവിടുന്നേലൊക്കെ തിരിച്ച് തരുവാണെങ്കിൽ വലിയ ഉപകാരേനു അപ്പൊ ഇൻക്ക് ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി ഒരു ഒരു വട്ടം ഒരാൾക്ക് ഞാനിതേമാതിരി ഹോസ്പിറ്റൽന്ന് കുടുങ്ങിട്ട് ഞാൻ കൊടുത്ത് ഇവന് ഞാൻ ഇൻക്ക് ഒരു മുൻപരിചയൊല്ല പക്ഷെ എ നമുക്ക് ഓന്റെ അവസ്ഥ കണ്ടപ്പോ ഭയങ്കര സങ്കടായി ആഹ് ഞാനത് അയ്യായിരൂപയാണ് പറഞ്ഞിട്ട് കാര്യല്ല അത് മണ്ണിട്ട് മൂടീന്നെന്നെ പറയാ കാരണം യാതൊരു കോണ്ടാക്റ്റുല്ല വശെ ഇൻക്ക് അവനൊരു ഫ്രോഡായിട്ടാ തോന്നിയത് കാരണം ഇതുപോലെ ഈ ഹോസ്പിറ്റൽന്നൊക്ക പൊതുവെ ഓര്ക്ക് സ്വാഭാവികായിട്ടു ആള്കൾ ഇങ്ങനെ പറഞ്ഞയിഞ്ഞാ നമ്മുടെ മനസ്സലിയല്ലോ-
ആഹ ആഹ ആഹ അതെ അതെ അതെ ചെൽപ്പൊ ഒരാള് അവിടെ കെടക്കണ കണ്ട് കാണുകയും ചെയ്താല് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും
ഇവൻ നാട്ടത്താളൊന്നെല്ല ഓൻ നമ്പറും കാര്യങ്ങളൊക്കെ തന്നു പക്ഷെ ഇവൻ ഇപ്പൊ നിലവില് അത് ഓന് വിട്ടെരാന്ന് പറയല്ലാതെ ഇതുവരെ വിട്ടെന്ന്ല്ലാ കാര്ണം എന്താ വെച്ച് കയ്ഞ്ഞാല് ഇവന്റെ സ്വഭാവം എന്താണ്ന്ന് നമുക്കറീലാ ഇവനെങ്ങെൻ ത്താളാന്നൊന്നും നമുക്കറീലാ പക്ഷെ ഹോസ്പിറ്റൽല് കണ്ടപ്പോ നമുക്കാെര് സഹതാപം തോന്നി ഓന് അത്രയും എടങ്ങേറായ് നിക്കാണ് ഇനിപ്പോ താട്ട് താളല്ലാന്ന്ല്ലെൽക്ക് ഞാൻ കൊട്ത്ത് പിന്നെ യാതൊരു ബന്ധുല്ലാ അപ്പൊ അയ്ന്ന് അയന്നൊക്കെ ഇന്ക്ക് മനസ്സ്ലായെന്താച്ചാല് ഒര് കണക്ക്ന് നമ്മള് സെര്ക്ക് നമ്മടെ പൈസാര്ക്ക് കടം കൊട്ക്കെര്ത്‌ന്നല്ല
അതെ അതെ അതെ അതെ അത് കാര്ണം നമുക്ക് പിന്നീട് ആവശ്യം വരുംന്ന് നമുക്ക് തോന്ന്ണെ പൈസേണെങ്കില് കടം കൊട്ക്കായ്രിക്കാ നല്ലത് ഒര് പക്ഷെ അമ്മള് ഇൻവെസ്റ്റെയ്യുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിയിടുകയോ അത് പൈസായിട്ട് ഇരിക്കുമ്പളല്ലേ നമ്മ്ടെ കൂടെല്ലാൾക്കാവശ്യം ഞാനൊക്കെ ഈ വിഷയത്തെ കുറിച്ചാലോയ്ച്ചത് അങ്ങനെ അപ്പോ ഞമ്മള്പ്പോ ഞമ്മടെ കയ്യിലത് ഒര് ലക്ഷം ഒരു ലക്ഷായിട്ടിരിക്ക്യാണെങ്കില് വേറൊരാള് ചോയ്ച്ച് നമുക്ക് ഇല്ല്യാന്ന് പർഞ്ഞ ഓനെ നമ്മളെ അത്രിം അറീണാളാണെങ്കി ഓന്ക്കത് അറീണ്ടാവും
അതെ അതെ
അപ്പൊ ഞാന് ഈ അട്ത്താ ആലോയ്ച്ചത് ആ അത്രെയും വെര്ണ എമൗണ്ട് ഞമ്മളൊരു പക്ഷെ ഗോൾഡായ്ട്ടോ അല്ലെങ്കി ഷെയറായ്റ്റോ എന്തോ ചെയ്താലത് പിന്നീട് കൂടാൻള്ളാെരു ചാൻസ്ണ്ട് അങ്ങനെയ്ള്ള സാധ്യതണ്ട് ഗോൾഡാകുമ്പോ അയ്ന്റെ വെല കൂടാന്ള്ള സാധ്യതണ്ട്
അതെ അതേ
അതെ അയ്നെ കുറിച്ച് ങ്ങെളെന്താ അയ്പ്രായം അതായത്പ്പോ ഒരു ലക്ഷം ഗോൾഡ് അങ്ങനെ എന്തേലും വാങ്ങിടാ അതായത് അങ്ങനത്തെ കൊറേ നല്ല ലീഗെലാ ഏഹ് ഗവൺമെന്റാെക്കെ അംഗീകരിച്ച കൊറേ സ്ഥാപനങ്ങള്ണ്ടല്ലോ അതായത് കൊർച്ച് സ്വർണം ഞമ്മള് വാങ്ങിയിട്ന്നു പിന്നീട് കൊർച്ച് കാലം കെയ്ഞ്ഞിട്ട് ഞമ്മളാ അന്നത്തെ സ്വർണ്ണത്തിന്റെ വെലക്ക് ആഹ് സ്വർണം വിറ്റിട്ട് നമുക്ക് ക്യാഷ് കിട്ട്ണ രൂപത്തില് അപ്പൊ ഇവൻ ചോയ്ക്ക്മ്പോ നമ്മളി ക്യാഷ് ഇല്ലാന്ന് പർഞ്ഞത് ഒര് യാഥാർത്ഥ്യാവേ
അതെ അതെ അതാണ് സംഭവം ഇ ആ ഒരു കണക്ക്ന് ചിന്തിക്കാണെങ്കി നമുക്ക്പ്പോ കയ്യിൽണ്ടാവ്മ്പോ നമുക്ക് എങ്ങനെ ഇല്ലാന്ന് പറയാന്ന് ആഹ് ഒര് വെഷ്മണ്ട് പക്ഷേ ഈ പർഞ്ഞ മാതിരി ഇൻവെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാണെന്ന്ണ്ടെങ്കി അത് നല്ലൊരു കാര്യം പക്ഷെ എന്താ വിഷയംന്നെച്ചാലേ കയ്യില് പൈസല്ലാതെ നമ്മള് വെറും ഇത് പ്പോ എന്തായാലും മിനിമം നമ്മ്ക്ക് നമ്മ്ടെ കാര്യങ്ങൾക്കൊക്കൊര് പൈസ്
ആന്നെ അനെ നമ്മള് കാര്യങ്ങളൊക്കൊരു ഒരു ഏഹ് കൊർച്ച് ക്യാഷ് ഞമ്മള് കയ്യിലെന്തായാലും വെക്കേണ്ട്യെരും അത് തീർച്ചയായും
ഇന്ന് നമ്ക്ക് ആഹ് കടം ചോയ്ച്ചുമ്പം കൊട്ത്ത് കയ്ഞ്ഞാ പിന്നെ നമ്മടെ ആവശ്യ ശ്യം വര്മ്പെന്ത്ല്ലാ നമുക്കത് കിട്ട്ന്നില്ല അത് ക് റ്റാത്തൊരവസ്താന്ന് പർഞ്ഞാ നമുക്ക് ഞമ്മളെ ആ പൈസാ നമ്മക്കാെരിക്കലും ഒരു ഉപകാരപ്പെടാത്തൊരവസ് നമ്മടെ പൈസക്ക് നമ്മള് കാല് പിടിക്കണ്ടവസ്ഥ
അതെ പല ബന്ധങ്ങളും മുറിഞ്ഞു പോണ അവസ്ഥകള് വരേണ്ടായിട്ട്ണ്ട് അതായത് വളരേ അട്ത്ത സുഹൃത്തുക്കളാണ് ക്യാഷ് ചോദിക്ക്ന്നു കൊടുക്കുന്നില്ലാ പിന്നീടത് ഭയങ്കര പ്രശ്നായിട്ട് മാറും താങ്കള് ഒരു ആസിഫ് ഫലി അഭിനയിച്ചാെര് പടം കണ്ട്ക്ക്ണോ എന്ന് ഇൻക്കറീലാ ആസിഫ് അലി അഭിനയിച്ച ഒരു സർക്കീട്ട്ന്ന്ള്ള പടം കണ്ട്ട്ട്ണ്ടോ
ഞൻ അങ്ങനെ പടം കാണ്‌ണ ആളെല്ലെങ്കിലും ശ്രദ്ധിച്ച്ട്ണ്ടാവും അയ്ന് ആഹ് പർഞ്ഞോളൂ
ആ പടത്തില് ഒരു ഭാഗണ്ട് എന്താണച്ചാല് ആസിഫലിയുടെ വളരെ അടുത്തൊരു സുഹൃത്ത് അങ്ങനെ ആസിഫലി കുടുങ്ങി അദ്ദേഹത്തിന് ക്യാശ ആവശ്യ അപ്പൊ അദ്ദേഹം ഈ അടുത്ത സുഹൃത്തിനോട് പോയി ചോയിച്ചു അപ്പൊ സുഹൃത്ത് പറഞ്ഞു ഈ ഇന്നോട് വേണെങ്കി എന്ത് വേണങ്കിലും ചോയിച്ചോ അന്റെ കൂടെ ഒരു നാല് ദിവസം അന്റെ കൂടെ ഫുള്ള് വരണംന്ന് പറഞ്ഞെങ്കി വരണം എന്ത് ചെയ്യണങ്കിലും പറഞ്ഞോ പക്ഷെ ഒരിക്കലും ഇന്നോട് കടൻ കാഷ് കടം ചോയിക്കരുത് കാരണം ക്യാഷ് ഞാൻ കൊടുത്തിട്ടുള്ള ബന്ധങ്ങളൊക്കെ എന്നിൽ നിന്നും മുറിഞ്ഞിട്ടുള്ളൂ എന്ന സുഹൃത്ത് പറയണ്ട് പക്ഷെ ഇദ്ദേഹം ഈ ക്യാഷ് ചോയിക്കണത് ഇദ്ദേഹത്തിന് അത്രയും ആവശ്യായിട്ടാണ് അപ്പൊ ആസിപ്പ നല്ല അടുച്ച ചൂടാവണൊക്കെണ്ട് പിന്നീട് ആസിഫലിക്ക് സംഭവം മനസ്സിലാവ്ണ്ട് എന്താണ് അവന്റെ അവസ്ഥ അവൻ ഇത്രയും കാലം എത്രത്തോളം കടം കൊടുത്തു ആ കൊടുത്ത ബന്ധങ്ങളൊക്കെ മുറിഞ്ഞോയി അതായത് ആ ക്യാഷ് കിട്ടുന്നില്ലാന്ന് മാത്രല്ല അത്രയും അടുത്ത് സുഹൃത്തിനെ കൂടി നഷ്ടവാണ് മറിച്ച് മറിച്ച് ഇപ്പം ചോയിക്കുമ്പോ എന്റെ അടുത്ത് ക്യാഷ് ഇല്ലന്നാണ് പറഞ്ഞിരന്ന്ണ്ടെങ്കില് ആ ബന്ധം മുറിലേര്ന്നു ആ കാഷ് ഇല്ലാത്തൊണ്ട് ബന്ധം മുറിഞ്ഞില്ല ആ ബന്ധം പിന്നെ കാശ് ഇല്ലാത്തൊണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ
അതെ എന്താ സംഭവംന്ന് വെച്ചാല് നിലവിലിപ്പോ ഇപ്പഴത്തെ കാലത്ത് പ്രത്യേകിച് ഇപ്പഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരാളീം എന്താ ഈ ഫണ്ടിന്റെ കാര്ത്തിൽ വിശ്വസിക്കാ പറ്റൂല്ല കാരണം എന്താച്ചാ നമ്മള് കൊടു കൊടുത്താ കൊടുത്തു തന്നെ കിട്ടണ പിന്നെ ഉദാഹരണത്തിന് ഇതേമാതിരി ഒരാൾക്കരു ട്വന്റി പെ റുപ്പീസ് കൊടുത്തു ഇവൻ ഇത് നായ്ക്കുന്നരിക്കുംല്ലാതെന്ന് പറയില്ലേ നമ്മള് ഒരു പഴ പഴ കഴ കടങ്കത എന്ന് പറയുന്ന മാരി ആല്ലെവല് തിരിച്ചെന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവന് ഫണ്ട് താര്ന്നെ എങ്ങനാ വെച്ച് കഴിഞ്ഞാൽ തീരെ ഒര് ബന്ധല്ലാത്തെ ലെവല്ങ്ങിട്ട് തരണേ നമുക്ക് അഞ്ചു രൂപ മൂന്ന് രൂപ രണ്ട് രൂപ
ആ അങ്ങനെക്കെ തരക്കാരല്ലേ അതായത് ഞാൻ പിന്നെ ഞ ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് കടം കൊടുക്കാൻ മാത്രം വലിയ എമൗണ്ട് ഒന്നും ഇന്റെ കയ്യില് ഇതുവരെ ഇണ്ടായിട്ടില്ല പക്ഷെ ഞാൻ വേറൊരാളേക്കന്ന് കടം വാങ്ങേണ്ടരവസ്ഥയും എനിക്ക് വല്ലാണ്ട് ഇണ്ടായിട്ടില്ല പക്ഷെ കടം വാങ്ങേണ്ട അവസ്ഥകൾന്ന് പറയുമ്പോ ചേലോ ലൊക്കെ ചില അവസ്ഥ നമുക്ക് അറിയും കാരണം അവര് അത്രയും കുടുങ്ങിയത കൊണ്ടേക്കാരം കടം ചോയ്ക്കിണ്ടവ അതൊക്കെ അമ്മള് പക്ഷെ അമ്മള് കൊടുത്ത നമുക്ക് കിട്ടൂലന്ന് നമുക്ക് അത്രയും ഉറപ്പേക്കാരം കാരണം അവര് അത്ര അതൃയിം നമുക്ക് അത്രയും അടുത്തറിയുന്ന ആളുകളൾാണെങ്കി ഇപ്പോ അങ്ങനത്തെൊക്കെ ഒരുപാട് അനുഭവങ്ങള്ണ്ട് അതൊക്കെ ഇന്നോട് പലരും പറയല് അതൊക്കെ നമ്മളൊരു ദാന ആയിട്ട് കാണാ പിന്നീട് ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവുമ്പോ അദ്ദേഹം തിരിച്ചരട്ടെ പക്ഷെ അത് കിട്ടും
പക്ഷെ അത് അതെ അതെ താങ്കൾ പറഞ്ഞ പോലെ അത് കിട്ടുന്നന്നും ഒരിക്കലും ഉറപ്പ് വരുത്തണ്ട കാരണം ഇ ഇപ്പൊ കൊടുത്താ കൊടുത്തി കരുത അത് കിട്ടുന്ന അപ്പൊ തന്നെ മനസ്സില് കരുത അത് നമുക്ക് പൊരുത്ത ആ ഒരു ലെവലിൽ തന്നിട്ടുണ്ട് എന്ന് കരുതിട്ട് കൊടുക്ക കാരണം അതെ അതെ തിരിച്ച കിട്ടുന്നില്ല ഇപ്പൊ നിലവില് അതാണ് അവസ്ഥ ഇപ്പൊ നമ്മുക്കിപ്പോ പക്ഷെ വലിയ എമൗണ്ട്ക്കെ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ഇപ്പോ ഇപ്പോ ലാസ്റ്റ് ഒരു ഇരുപത്തഞ്ച് രണ്ടുപ്പ ബാക്കിയാണ് ഞാനത് മണ്ണിട്ട് മൂടന്ന്റിയിലേ ആ ലെവലിൽ ക്കന്നെ ആയിട്ട്ണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവന് കിട്ടൂല്ല കാരണം ഇപ്പ അവതിനോട് അയിന്റെ പേര് ചോയിച്ചഴിഞ്ഞാ കഴിഞ്ഞപ്പ അത് അന്റെ ഒരു രണ്ടായിരം രൂപ എന്നുള്ള പ്പ ഒര് ച ശ ചവരും അപ്പൊ അത് നമ്മള് ആ ഒരു ബന്ധം മുറിയാണ് യ് പറഞ്ഞ പോലെ ആ ബന്ധം മുറിയാണ് പ്പാ ആ ഒരു ആവശ്യത്തേക്ക് പോകണ്ടന്ന് വെച്ചിട്ടാണ് ഞാന എന്ത്‌ അവനോട് ഇനി പലൊന്നും കൂടുതൽ സംസാരിക്കണ്ട കാരണം ഒരു രണ്ടായിരത്തിന് വേണ്ടിട്ട് ഞാൻ അവനോട് പറഞ്ഞ ചർച്ച കൂട്ടുകാരന്മാരിൽ ഇടയിൽന്താ വരിക ഒരു രണ്ടായിരം രൂപക്കെ അവനോട്
ഉം പിന്നെ ഇങ്ങനെ ചോദിക്കാണ് ഓനൊരു സ്വൈര്യം തരുന്നില്ല
ആ അതെ അതെ അതെ അപ്പൊ പറയനുണ്ട് വർത്താനം എന്താക്കഞ്ഞാൽ ഇരുപത്തയ്യായിരം ഇനിപ്പോൾ രണ്ടായിരം കൊടുക്കാനുള്ളൂ എന്നൊരു വർത്താനം വരും പക്ഷെ എനിക്ക് അന്ന്രുപ്പത്തി നിക്കക്ക് മനസ്സിലാവണം എന്ത വെച്ചാൽ ഇപ്പഴത്തെ കാലത്ത് ഒരു രൂപ കടം കൊടുക്കും രുത് അതാണ് നമുക്കും തടിക്കും നമ്മുടെ
അതായത് ഇപ്പ ആഹ് അതായത് ഇപ്പോഴത്തെ കാലത്ത് കടം കിട്ടാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ബാങ്ക് രൂപ ത്തിലും മറ്റുമായിട്ട് അത് ആ രൂപത്തില് അവര് എന്താ പറഞ്ഞാല് അവര് കൃത്യമായിട്ട വാങ്ങും അപ്പൊ അതൊരു അതിനായിട്ടുള്ളരു സംഭവമാണ്
അതെ അതെ അതിൽ ബന്ധങ്ങളില്ല ആ ഇടപാടുകളില് ബന്ധങ്ങളില്ല
ഒരു പക്ഷെ അദ്ദേഹത്തിന് കൂടെ പോയിട്ട് ബാങ്കിൽ നിന്ന് പൈസ വാങ്ങാൻ അദ്ദേഹത്തിന് സഹായിക്കുക
അതെ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക്ജി പറഞ്ഞ പോലെ ആഹ അതെ ഇനിഞ് പറഞ്ഞ പോലെ ഇത് ഇപ്പൊ നമ്മള് ഫോൺ വിളിച്ചൊണ്ട് എന്തായാല പൈസ തരുന്നു തോന്നുന്നില്ല അവനെ നേരിട്ട പോയി കാണേ വേണ്ടി വര പോകുമ്പോ എനിക്ക് വിളിക്കേണ്ട കേട്ടോ
ആ വിളിക്ക നമുക്ക് ഒരുമിച്ചു
ശരി ശരി